ത്താനം സുഖല്ലേ?
സുഖന്നെടാ.
എവ്ടെപ്പ ള്ളത്? നല്ലാണ് സുഖായിട്ട് പോണു. കൊഴപ്പൊന്നില്ല. എന്ത എവ്ടെ
ഞാ പ്പം ഞാൻപ്പൊ വീട്ടില് റൂമില് വന്ന് കെടക്കേന്ന്.
ആഹ് ഞാനിപ്പോ ഞാനിപ്പണ്ട് അതെ ഞാനിപ്പോ റൂമിലോക്കാണ്ട് റൂമിലേക്കാണ്ട് കേറാണ്. അപ്പളാണ് ഇൻ്റൊരു സുഹൃത്ത് വിളിച്ചത്. ഏഹ് ഓൻക്ക് എന്താ ഹോസ്പിറ്റൽല് പോണം എന്താ ഒരു എന്താ ഡോക്ടറെ കാണിക്കാനുണ്ട്ന്ന് പർഞ്ഞപ്പ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഏഹ് ബു ഡോക്ടറെ ബുക്കെയ്തോണ്ട് നിക്കേന്നു. അപ്പ ഞാൻ ഓനോട് ചോയ്ച്ച്, അൻക്ക് എന്താണ് അസുഖം ന്നൊക്കെ ചോയിച്ച്. അപ്പോൻ പർഞ്ഞ് എന്താന്നറിയില്ല വളരെ ഒരു ഏഹ് ദേഹം ഇങ്ങനെ ചൊറിണ്ട് പർഞ്ഞു. അപ്പ ഞാൻ എന്തായാലും ഏഹ് നാ ഞാൻ എന്തെയ്തു. ഞങ്ങള് ഞാനാനോനെ ഡോക്ടറെ കാണിച്ച് വന്നു. അപ്പൊ എന്തെയ്തു അപ്പൊ ഡോക്ടറെ പിന്നെ അപ്പളാണ് അറിഞ്ഞത് ഓൻക്ക് വട്ടച്ചൊറിയാണ്ന്ന്. കാരണം ഏഹ് ഇപ്പത് ഇപ്പത്തെ കാൽ ത്ത് ന്ന്ള്ളത് ഏഹ് എല്ലാർക്കിടയിലും ഒരു വൃത്തി നമുക്കറിയാം ഈ വട്ടച്ചൊറി എന്നുള്ളത് എന്താണ് ഈ വൃത്തിയില്ലാത്തതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഒന്നാണല്ലോ. കാരണം ശുചിത്വ എന്നുള്ളത് എന്താണ് ശുചിത്വം ഇല്ലാത്തോണ്ടാണ് ശുചിത്വവും വൃത്തിയും ഏഹ് സ സർന്റെ ശരീരം നല്ല രീതീല് നോക്കാത്തത് കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെയാണ് ഫംഗസുകൾ അതുപോലെ തന്നെ ബാക് വിരകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ട് ഉണ്ടാകുന്നുന്നാണല്ലോ ഈ വട്ടചൊറിയ എന്നുള്ളത്. അതുകൊണ്ട് വൃത്തിയുടെ ഒരു കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആലോചിക്കുകാണ്. കാരണം വൃത്തി ശുചിത്വം എന്താണ് നമ്മുടെ ശരീരവും വസ്ത്രവും വീടും പരിസരവും പൊതുസ്ഥലങ്ങളു ക്കെ എന്താണ് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വെറു ഒരു വൃത്തിയാക്കല് മാത്രല്ല കാരണം ആരോഗ്യപരമായ ജീ വിക്കേണ്ട രീതിടെ ഒരു ഭാഗമാണതൊക്കെ കാരണം വ്യക്തിത്വ ശുചിത്വം അതുപോലെ തന്നെ പരിസര ശുചിത്വക്കെ ഒരുപോലെ എന്താണ് പ്രധാനപ്പെട്ടതാണ്. ഇങ്ങള് നോക്കുകയാണെങ്കില് വ്യക്തിത്വ ശുചിത്വമെന്നുള്ളത് നല്ലൊരു ആരോഗ്യത്തിന്റെ അടിത്തറാണ്. ഇപ്പൊ ദിവസേന കുളി കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുക. അതുപോലെ തന്നെ പല്ലുകള് വൃത്തിയാക് ക്കുക നഖം മുറിക്കുക അതുപോലെ തന്നെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവയൊക്കെ എന്താണ് വ്യക്തിത്വശുചിത്വത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. കാരണം ഇത്തരം ശീലങ്ങളൊക്കെന്ന് രോഗങ്ങള അകറ്റി നിറുത്തുകയും ആരോഗ്യപരമായ ഒരു ജീവിതം നമുക്ക് ഉറപ്പാക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞാര്യം എന്റെ സുഹൃത്തിനുള്ള അസുഖം അതുപോലെ തന്നെ എൻ്റെ വേറെ ഒന്ന് രണ്ട് സുഹൃത്തുകള്ണ്ട് അവരെന്തയൂല ഏ അവർക്ക് അവരോട് ഞാൻ ഞാനടക്ക് ഇടക്കിടക്ക് ഞാനും ഉടക്കൻന്റെ മറ്റു പല തുകൾക്ക് അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ട് കാരണം അവർക്കന്താണ് പ്രശ്നം എന്ന് വെച്ചാല് ഒരു ഏഹ് ഒരു വെള്ളിയാഴ്ച അവര് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കുളിക്കുന്നത് പിറ്റെതൊരു വെള്ളിയാഴ്ച ആയിരിക്കും. അങ്ങനെ ആ രീതിയിലുള്ള ഏർ പല വ്യക്തി ശുചിത്വം ഇല്ലായ്മ എന്നുള്ളതൊണ്ട്. ഒരു പടർന്ന് പിടിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം എന്തയ്ന്നുണ്ട് ഒരു ശുചിത്വമില്ലായ്മ എന്നുള്ളത് കൂടി വരുന്നുണ്ടെങ്കിലും എന്നാലും ഇത് കുറവാണ്. കാരണം യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് ഇത് കുറവായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കില് നമ്മള് നോക്കുകയാണെങ്കില് നമുക്ക് ഈ കൈ കയ്കുന്ന ശീലങ്ങൾ അത് വളരെ വളരെയധികം പ്രധാനമാണ് കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ ശൗചാലയൊക്കെ ഉപയോഗിച്ചതിനു ശേഷം കൈകള് നന്നായി കയ്കണം. കാരണം ഇതിലൂട് ഇത് അഥവാ ഈ ശൗചാലയത്ത്ന്ന് വന്നതിന് ശേഷാണ് നമ്മൾ ഈ കൈ കയികാതെയുള്ള ഭക്ഷണം കഴിക്കല് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യും നമ്മക്ക് ഒക്കെ പല വിധത്തിലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ അസുഖങ്ങളും ഇണ്ടാവാൻ കാരണാകുന്നുണ്ട്. പല രോഗങ്ങളും മലിനമായ എന്തെയുന്നുണ്ട് ഇത്തരം കൈ കാര്യങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചെറിയൊരു ശുചിത്വശീലം പോലും നമ്മളിൽ എന്തയ്യുന്നു വലിയ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതാണ്. ഞാന് എന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ കുളിക്കാതിരിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട് ഏ പ്രത്യേകിച്ച് പലരും എന്തെയുന്നുണ്ടാകാം അവരൊക്കെ അതൊക്കെ അതിനെ അവഗണിക്കുകയാണ് ചെയാലെ. എന്നാലും ഞാൻ ഞാ എന്നെ എന്റെ ഒരു കർത്തവ്യം എന്നുള്ളതിൽ ഞാൻ അവരോട് പറയാം. പറഞ്ഞുകൊണ്ടേരിക്കാറ്ണ്ട്. ഞാൻ കുളിച്ച് വരു ഞാൻ കുളിക്കുമ്പോഴൊക്കെ ഏ എന്തത ഞാൻ അവരോട് ചോദിക്കും. കുളിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ അവര് അതൊക്കെ ഒരു ഒരു നെവർമെന്റ് ആക്കുന്ന രീതിയിലാണ് അവരൊക്കെ സംസാരിക്കാറുള്ളത്. കാരണം അവർക്കൊരു വൃത്തിയെ കുറിച്ചുള്ള ഞാൻ ഞാനിനിപ്പോ ഉദ്ദേശിക്കുന്നെ അവർക്ക് ഇത്തരം ഇത്തരം വൃത്തിയെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്ക എന്നാണ്. കാരണം ഈ പരിസര ശുചിത്വം അതുപോലെ തന്നെ അത്രത്തോളം എന്താണ് പ്രധാനാണ് നമ്മള് വെറും നമ്മുടെ ശരീരം മാത്രം നോക്കിയാൽ പോരാ കാരണം വീടും സ്കൂളും നമ്മുടെ വിദ്യാലയങ്ങളൾ അതുപോലെ തന്നെ നമ്മുടെ വീടുകള് നമ്മുടെ നമ്മള് നമ്മള് പെരുമാറുന്ന മറ്റു ഇടങ്ങളക്കെ എന്തെയ്യണം വൃത്തിയായി സൂക്ഷിക്കണം കാരണം മാലിന്യങ്ങള് വലിച്ചറിയാതെ എന്തെയ്യണം സൂ കൃത്യമായി നിക്ഷേപിക്കണം ന്ന്ള്ളതാണ് വെള്ളം കെട്ടിക്കിടക്ക്ന്ന എന്തെയ്യണം പരമാവധി ഒഴിവാക്കണം പ്രത്യേകിച്ച് ഇപ്പഴത്തെ മഴക്കാലത്ത് എന്താണ് ധാരാളം സ്ഥലങ്ങള്ല് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടാാവും അതൊക്കെ ഒഴിവാക്കണം കാരണം അതിലെല്ലാം ഏഹ് കൊതുക് പോലെയുള്ള ജീവികൾ എന്തെയ്യും വന്ന് മുട്ട ഇടയും അതൊക്കെ പെറ്റ് പേരികിയും നമ്മുടെ മനുഷ്യർക്ക് തന്നെയാണ് അതൊക്ക് ക്കെ കാരണമാവുന്നത് കാരണം ഈത്തരെയുള്ളേ ഏ് മലിനമായ പരിസരങ്ങൾക്ക് എന്തെ കൊതുകൾക്കും അതുപോൽതന്നെ മറ്റു രോഗാണുകൾക്കെ ക്കെന്തെയ്യുന്നുണ്ട് ഏഹ് വളരാൻ അനുയോജ്യമായ ഒരു സാഹചര്യ ആണ് അവ്ടെക്കെ ഒരുക്കി കൊടുക്കണ്ടെത് പ്രത്യേകിച്ച് അമ്മളിഞിപ്പ സ്വശി ത്തക്കൊറവ് ന്നോക്ക്ആണെങ്കി പല രോഗങ്ങൾക്കും കാരണമാവ്ന്ന്ണ്ട് അത് ത്യേകിച്ച് ഡെങ്കി പനി മലേറിയ കോളറ ടൈഫോയിഡ് വള വയറിളക്കം തൊടങ്ങേത് പലവിധ രോഗങ്ങൾക്ക് എന്ത് എയ്യ്ന്ന്ണ്ട് ഏ്ഹ് കാരണമാവുന്നുണ്ട് എന്നുള്ളതാ അതേ തന്നെ ഇതിനോൾക്ക് അതുകൊണ്ടൊക്കെ തന്നേണ് എന്തയ്യ്ണ് ശുചിത്തം പാലിക്കുന്ന രോഗങ്ങളെ പ്രതിരോധി ക്കാണ് എറ്റവും വലിയ ഏഹ് ഫലപ്രദമായ ഒരു മാർഗമാണ് കാരണം ഏ്ഹ് അമ്മളെ വിദ്യാലയങ്ങൾള് അത് ശുചിത്വത്തിന് പ്രത് ത്യേക ഒരു പ്രാധാന്യ ഉണ്ട് പ്രത്യേകിച്ച് ഞമ്മളെ വിദ്യാർത്ഥികള് ക്ക ന്നോക്കാണെങ്കി ക്ലാസ് മുറികള് ഏത് എത്ദിനേനെ വ്യറ്റ്യാസ് വിദ്യാർത്ഥികള് ക്ലീ ഏഹ് വൃത്തിയാക്കുന്നു അതുപോൽതന്നെ സ്കൂളും പരിസരൊം ഒക്കെ എന്തെയ്യുന്നു ഏഹ് പ്രത് ദി ദിനേന വൃത്തിയാക്ക്ന്ന്ണ്ട് കാരണം ഇതൊക്കെ എന്താണ് ഒരു ന്നല്ലൊരു ശീലം വിദ്യാർത്ഥികൾക്കിടയില് ഇണ്ടാകാനാണ് വൃത്തിയും അതുപോൽതന്നെ ശുചിത്വം ഒക്കെ വളരെ അത്യാവശ്യമാണെന്നൊരു ബോധം വിദ്യാർത്ഥികൾക്കിടയില് ഉണ്ടാക്കികൊടുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് ശൗച ചാലയങ്ങളൊക്കെ നൃർത്തിയായിറ്റ് ഉപയോഗിക്കണം കാരണം തുടങ്ങിയ ഏഹ് ശൗചാലയങ്ങളെക്കെ എന്തയ്യണം വളരെ ന്നല്ല രീതിയില് ഉപയോഗിക്കണം ഏഹ് ത്യേകിച്ച് അത് കാരണം അതിൽന്നൊക്കെ ന്നല്ല രീതിയിലുള്ള ബാക്ടീരിയകളൊക്കെ വന്നുകൊണ്ടേ പല വിധത്തിലുള്ള അസുഖങ്ങൾക്കും എന്തെയ്യുന്നുണ്ട് അത് കാരണമാകുന്നുണ്ട് എന്ന്ള്ളതാണ് നമ്മളെന്താ ഇന്ന് ഇന്നത്തെ ലോകത്ത് എന്താണ് പരിസ്ഥിതീനെ സംരക്ഷണം അതുപോൽതന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്നുള്ളതാണ് ഞാം ഇൻ ഞാൻ മനസ്സിലാക്കുന്നെ കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്തഎയ്യ്ന്ന്ണ്ട് ഏഹ് ജലമൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ജലമലിനീകരണം വായുമലിനീകരണം എന്നിവൊക്കെന്താണ് പരിസ് സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുന്ന എന്ന് എന്ന്ള്ളതാണ് അതിനാൽ എന്നെ മാലിന്യങ്ങളെ ശെരിയായ രീതിയിൽ എന്ത് എയ്യാ സംസ്കരിക്കുകയും പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുകയും വേണം പ്രേമ അത് അതുപോൽതന്നെ ശുചിത്വംന്നുള്ളത് ന്നമ്മുടെ ആരോഗ്യത്തെ മാത്രല്ല നമ്മുടെ ഭൂമിയേ ഭൂമിയുടെ ആരോഗ്യത്തെയും കൂടി സംരക്ഷിക്കുന്ന്ണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ശുചിത്വ ശീലങ്ങളെന്താണ് അയാളേ വ്യക്തിത്വത്തെ മാ ഏ്, വ്യക്തിത്വത്തേ പ്രതിഫലിപ്പിക്കും ഏഹ് പ്രത്യേകിച്ച് ഏഹ് ഒരാൾ വൃത്തിയായി ന്നടക്കുന്ന ആളുകളെ എന്തെയ്യും സമൂഹം കൂടുതൽ ബഹുമാനി ക്കും ന്നമ്മളത് ശ്രദ്ധിച്ചാൽ അമുക്ക് മനസ്സിലാകും ഒരാള് ന്നല്ല വസ് ത്രങ്ങള് ധരിച്ചാലെന്തെയ്യും ആളുകള് ളഅദ്ദേഹത്തെ ബഹുമാനി ഇഞ്ഞിപ്പൊരാള് മുഷിഞ്ഞ വസ്ത്രങ്ങള് ഇട്ടാണെങ്കി അയാള്കൾ അയാൾക്കൊരു വെല കൊടുക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തമ്മുടെ സമൂഹത്തിന്റെ ഒരവസ്ഥാന്നുള്ളത് അത് സത്യല്ലേ കാരണം അത്രത്തോളം ഏ് ഏ് സമം ഈ ശുചി ത്യത്തിന് പ്രാധാന്യം അമ്മള് സമൂഹം നൽകുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശ് വും കൂടി അതിലൂടെ കൊടുക്കുന്നുണ്ട് എന്താണ് ശുചിത്വത്തെ കുറിച്ച് ഇങ്ങക്ക് പറയാനുള്ളത്
അതേ അതേ ശുചിത്വത്തെ കുറിച്ച് പറയാണെങ്കില് ശുചിത്വല്ലെങ്കില് ന്നമുക്ക് ഒരുപാട് രോഗങ്ങള് ന്നമുക്കറിയാം ഇപ്പൊ താങ്കളൊരു ഉദാഹരണം പറഞ്ഞല്ലോ തന്റെ കൂട്ടാരന്റെ വട്ടച്ചൊറിയെ കുറിച്ചിട്ട്ള്ളൊര് ഉദാഹരണം പർഞ്ഞല്ലോ അതേപോൽ തന്നെ ഒരുപാട് രോഗങ്ങൾ അതുകൊണ്ട് ഇണ്ടാഉം സൂക്ഷിച്ചിട്ടില്ലെങ്കില് താങ്കൾ പർഞ്ഞ പോൽ തന്നെ ആഹ് എൻക്കും കൊറേ കൂട്ടുകാര് ഇണ്ട് ഏഹ് അവരൊക്കതന്നേ ഏഹ് ഞാന് ഉപേശികും ഉപദേശിക്കാറുണ്ടവരേ കുളിക്കാത്തവരേഒക്കെ ഞാന് ഉപദേശിക്കാറാണ്ട് അവരോട് ചോദിക്കാറൊക്കെണ്ട് ഇയാള് കുളിച്ചിട്ടുണ്ടോന്നൊക്കെ ഇല്ലെങ്കില് ഞാന അവരോടും പറയാറൊക്കെണ്ട് അപ്പോ ഞാനിത് പറഞ്ഞു വന്നത് ഇങ്ങനെ ശുചിത്വം ന്നമ്മള് സൂക്ഷിച്ചിട്ടില്ലങ്കില് ന്നമുക്കൂടി ഒരുപാട അധികം രോഗങ്ങള് നമ്മളെ തേടി വെരും അതേപോല തന്നെ വ്യക്തി ശുചി ത്തം പരിസര ശുചിത്തം ഇതൊന്നും ന്നമ്മൾ പാലിക്കുന്നില്ലൊക്കെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ ന്നമ്മുടെ പരിസരങ്ങളിലൊക്കെ അടിഞ് കൂടാനും അത് കാരണംകൊണ്ട് ന്നമുക്ക് വളരെയധികം രോഗങ്ങളൊക്കെ ഉണ്ടാാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം ഇപ്പൊ ന്നമുക്കറിയാം ന്നമ്മുടെ കേരളത്തിലൊക്കെ ഈ പനി ബാധിച്ച എത്രയോ പേര് മരിച്ചു. ഹി അതേപോലെതന്നെ ഡെങ്കിപ്പനി ഇതൊക്കെ ന്നമ്മളെ കേരളത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കെയാണ്. ഇതേപോലെ തന്നെയാണ് മറ്റ് വൈറസുകളൊക്കെ ഇപ്പോ പടർന്ന് ഏ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെതന്നെ പുതിയൊരു വൈറസ്പ്പോ എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആഹ് വൈറസ് ശുചിത്വമില്ലായ്മ കാരണം അല്ലെങ്കിലും ചെറിയെ തോതിലൊക്കെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് കാര്ണം അത് പകരുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മലത്തിലൂടെയൊക്കെ പകരുന്ന കൊറെ രോഗാണുക്കളൊക്കെ അതില്ണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഇതിനൊക്കെ പ്രധാനമായ കാരണം മലിനമായ വള്ളം, ഭക്ഷണം ഇതൊക്കെ ഉപയോഗിക്കുക മലിനമായ വെള്ളംപയാക്കാന്ന് പക്ഷെ ന്നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിൽന്താണള്ളതെന്ന് ന്നമ്മക്ക് നോക്കിയാൽ കാണാൻ പറ്റത് ത്തിഇല്ലല്ലോ കാരണം വൈറസുകളും ബാക്ടീരിയകളും ന്നമ്മള് കണ്ണ് കൊണ്ട് കാണാൻ കഴിയാത്ത സാധനങ്ങളാണല്ലോ? പിന്നെ പരിസരങ്ങളില് വെള്ളം കെട്ടി കിടക്കുമ്പോള് അതൊക്കെ ഒന്ന് തട്ടിക്കളയ കാരണം അതിൽ വന്നിട്ട് കൊതുകളും ഏഹ് അത് വ്യാപിക്കും വ്യാപിക്കാനുള്ള അതിന്റെ ഏഹ് അത് വന്ന് മുട്ടയിട്ടിട്ട് ആഹ് ഒരു വർഗ്ഗം തന്നെ വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല ആഹ് വർഗങ്ങളൊക്കെ തന്നെ എന്താണ് ന്നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു വർഗ്ഗം കൂടിയാണ്. പിന്നെ ശുചിത്വമല്ലെങ്കിൽ പ്രധാനമായിട്ടും അത് പ്രതിഫലിക്ക ന്നമ്മളെ ചർമ്മത്തിലാണ് താങ്കൾ ഉദാഹരണം പറഞ്ഞല്ലോ വട്ടച്ചൊറി ആഹ് വട്ടച്ചൊറിയ ഉദാഹരണം ഒരു ചർമ്മരോഗമാണത്. കാരണം ശുചിത്വല്ലെങ്കിൽ നമ്മുടെ ആദ്യം ബാധിക്ക ന്നമ്മുടെ ഏഹ് ചർമ്മങ്ങളെ ന്നമ്മടെ തൊലികളെയായിരിക്കും ആദ്യം അത് ബാധിക്ക. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് വട്ടച്ചൊറി എന്നുള്ളത് പിന്നെ ഇതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങള്ണ്ട് പരിഹാരങ്ങള് ന്നമുക്ക് ഒരുപാടുണ്ട് ഏറ്റവും ന്നല്ലോം പരിഹാര ഹാരാണ് ന്നമ്മളെപ്പോഴും ഏ ദിവസേന കുളിക്കുക എന്നുള്ളത്. ദിവസേന കുളിക്കുക എന്നുള്ളത് ന്നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വല്ല്യൊരു പ്രശ്നമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ കേട്ടിടത്തോളം മറ്റ് സ്ഥലത്തുള്ള ആളുകളെക്കാൾ മലയാളികൾ ദിവസം കുളിക്കുന്ന ആൾക്കാരന്നാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ന്നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കൈകളും കാലുകളൊക്കെ എപ്പളും വീട്ടില് കയറുമ്പളും ന്നമ്മളെന്താ ഒന്ന് കഴുകി വെക്കാ വൃത്തിയുള്ള ഭക്ഷണം വെള്ളം ഉപയോഗിക്കാ എന്നിവയൊക്കെ ഇത് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് ഏഹ് പിന്നെയ്ള്ളത് സോപ്പ് നന്നായിട്ട് ഉപയോഗിക്കാ എന്ന്ള്ള സോപ്പ് നന്നായിട്ടുപയോഗിച്ച് കയ്യും കാലൊക്കെ കഴുക എന്ന്ള്ളതാണ് പിന്നെള്ളത് വീടും പരിസരക്കെ നമ്മള് നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കണം പിന്നെ ന്നമ്മള് മാത്രം വൃത്തിയായിട്ട് കാര്യല്ല അതിന്റെ ബെനഫിറ്റ് കിട്ടണംന്നില്ല നമ്മുടെ കൂടെള്ളവര് ര് അടുത്തിരിക്കുന്നവര് ഇടപഴകുന്നവര് ഇവരൊക്കെ ശുചി ത്തം പാലിച്ചാലേ അത് നമുക്ക് ഉപകാരപ്പെടുകയൊള്ളു നമ്മള് മാത്രം അത്ചെയ്തത് കൊണ്ട് ഒരിക്കലും നമ്മുക്കതിൽ നിന്ന് ഒരു ഉപകാരം കിട്ടെണംന്നില്ല പിന്നെ ഏഹ് പിന്നെ വേണ്ടെത് ശുചിത്വം ഉണ്ടാവണമെങ്കില് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കില് മറ്റു ഏഹ് ഉസ്കൂള്കളിലും പൊതുസ്ഥലങ്ങളില്വൊക്കെ എന്തെയ്യണം ബോധവൽക്കരണ പരിപാടികള് നടത്തണം അത് നല്ലൊര് ഏഹ് പ്രതിഫലനം സമൂഹത്തില് ഇണ്ടാക്കുംന്ന്ള്ളത് ഒറപ്പാണ് അത് സത്യല്ലേ
അതെ തീർച്ചയാ യിട്ടും ധാരാള തരം ഏഹ് ബോധവത്ക്കരണ പരിപാടികളൊക്കെ നടത്തിയോണ്ടെന്നെ ഞങ്ങളുടെ ആരോഗ്യം അതുപോൽതന്നെ ഞങ്ങക്ക് ഞമ്മക്ക് ചു റ്റുമുള്ളവരുടെ ഏഹ് ചുറ്റുമുള്ള പരിസരങ്ങളുടെയൊക്കെ ശുചിത്വം പാലിക്കാൻ എന്ത് ചെയ്യണം തയ്യാറാകണം ന്ന്ള്ളതായി ഇത്പോലൊരു വിഷയം ഇതൊരു വലിയ വിഷ്
അയന്നെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വട്ടച്ചൊറികളൊക്കെ ഒഴിവാക്കാമല്ലേ
ആഹ് അതെ തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങളും ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ചർമ്മ രോഗങ്ങളൊക്കെ നമു ന്ത് നമു ക്ക്ത് മൂലം ഒഴിവാക്കാൻ സാധിക്കും നമുക്കതിനെ തടുത്തു നിർത്താൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വലിയ വിഷയമാണ് നമുക്ക് ആ വിഷയത്തിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാ അല്ലെ
അതെ അതെ
ആഹ് അന്നാ ഓക്കെ എന്നാശെരി